ഹലോ എന്തല്ല വർത്താന
പിന്നെ എന്താ ഇങ്ങനെ പോണെ അല്ല നിക്ക് സ്കൂളൊക്കെ തൊറന്നിട്ട് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞോ?
ആ മീറ്റിങ്‌പ്പോ രണ്ടെണ്ണം കഴിഞ്ഞു.
ആഹാ എണ്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് തിങ്കളാഴ്ച ഇണ്ട്.
ഏ ഇനി തിങ്കളാഴ്ച ല്ലേ തിങ്കളാഴ്ച ആ അങ്ങനെ ഇത് ഒ ക്ക് രണ്ട് മോഡലാണ് ഒന്ന് ബുക്കിനെ കുറിച്ച് പറയാ അത് ഓൺലൈനായിട്ട്.
ആഹ്
അത് ഓല് എന്തൊക്കെ എടുക്കണെ, കുട്ടികൾക്ക് എന്തൊക്കെ എടുക്കും, എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഇണ്ട്, അങ്ങനെയെക്കെ. പറഞ്ഞതാണ്, പിന്നെ ഒന്ന് പിന്നെ വേറാള് വന്നുകാണ്ട് ക്ലാസ് എടുക്കനീ കു കുട്ടികളെ എങ്ങനെ നോ വളർത്തണം എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങള്. ഒന്ന് പറയ് മോൾത് അവിടെ എന്താ ഏഹ് ഏഹ് എന്തൊക്കെയാ പറയണ്.
ഇവടെ മോള് ഞങ്ങക്ക് ശരിക്കും പറഞ്ഞാ മൂന്നാല് മൂന്നര നാല് മണിക്കൂ റ് ഞങ്ങള് ക്ലാസിലങ്ങനെ കുത്തിറിങ്ങണം. കുട്ടികള് സ്റ്റുഡന്റ്സ് നമ്മള് വന്നതും അറഞ്ഞിട്ടില്ല പോയതും അറിഞ്ഞിട്ടില്ല.
അറിഞ്ഞിട്ടില്ല ആഹ് ഒരു കാ കാണിച്ച കൊടുക്കാതെ ആ ആഹ് ആഹ് ആഹ് ആഹ്
അതേപോലെ വളർത്തണേനെ കുറിച്ചാണ്ടും പിന്നെ എങ്ങനെയാണ് ഞമ്മക്ക് എന്താ പറയാ ഫോൺൻറെ ഉപയോഗം കൊറക്കണേനെ കുറിച്ചാണ്ടും ഞമ്മള് കുട്ടികളെ പോലെ ആക്കിയാണ്ട് ഞമ്മളെ കൊണ്ട് കൊറേ പ്രവർത്തനങ്ങള് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് ഞമ്മള് കളിയിലൂടെയാണ് കുട്ടികളെ പഠി പ്പിക്കണത് അപ്പൊ ഇങ്ങള് വിചാരിക്കും ഫീസ് കൊടുത്താ നിങ്ങള് എല്ലാ ദിവസവും കുട്ടികളോട് ചോദിക്കും ഇന്ന് എന്താ മാം പഠിപ്പിച്ചേ എന്താ മാം പഠിപ്പിച്ചേന്ന്. ഒന്നും പഠിപ്പിച്ചിട്ടില്ല ആ ഒന്നും പഠിപ്പിച്ചിട്ടില്ല കളി ച്ചു കൊറേ കഥകള് പറഞ്ഞന്നു ഇങ്ങനെയൊക്കാണ് കുട്ടികളിങ്ങെ പറയാ. അപ്പ നിങ്ങള് വിചാരിക്കിണ്ടാവും ഇത്രയും ഫീസ് കൊടുത്തിട്ട് എന്താണ് കുട്ടികളെ കളിപ്പിക്കാനാണോ വിടണേ നിങ്ങള് മനസ്സിലിങ്ങനെ പിറു പുറത്തു ഉണ്ടാവും ആ സ്വാഭാവികം
നന്നായിട്ടിണ്ട് പഠിച്ചെടുക്കാൻ അതാണല്ലോ
ആ നിങ്ങളെ കുട്ടികൾക്ക് എത്ര പ്രായായിന്നിള്ളത് നിങ്ങക്ക് വേണം. അപ്പൊ ആ ഒരു ഇതി കൂടെയാണ് ഞമ്മളും കളിയിലൂടെ ആണ് കുട്ടിയളെ പഠിപ്പി പിന്നെ ഇങ്ങളെ കുട്ടികൾക്ക് ഈയൊരു പ്രായത്തില് ഒരു മുപ്പത് വയസായ കുട്ടിന്റെ ചേപ്പെങ്ങനെ മാതിരിക്കൊന്നും ആളെ പോലെ ഒന്നും ബിഹേവ് ചെയ്യാൻ പറ്റൂല, ഇങ്ങൾക്ക് ഇങ്ങളെ കുട്ടിയെള് എങ്ങനെ ആവണന്നാണ് ചോദിച്ചത്, കാരണം ഞമ്മള് പറയണതൊക്കെ അനുസരിച്ച് മാത്രം ചെയ്യണ ഒരു കുട്ടിയാവണന്ന് അതായത് ഒരു പത്ത് മുപ്പത് വയസ്സ് സുള്ള ഒരാളെ പോലെ അവടെ ഇരിക്കാൻ പറഞ്ഞാ അവടെ ഇരിക്കാ അവിടെ
കുട്ടിയള് ശരിക് ഇത് നല്ല ഇതൊക്കെ ന നല്ല രീതി ഇങ്ങനെ ഓലട്ത്ത് ചെലപ്പോ തണ്ണിപ്പുകളും ഇതൊ ക്കെണ്ടാവും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ വാണ്ടിയത് തോന്നിണ്ട്, അത് കഴിയുമ്പോ അവള് അത് ചെയ്യല്ലേ ചെയ്യല്ലേ ഒന്നും പറയാൻ പാടില്ല
ആ കുട്ടികൾ അങ്ങൻത്തെ ഒരു കുട്ടിയാണെങ്ങേ ആ കുട്ടിക്ക് എന്തോ പ്രശ്ന്ണ്ട്. ഇപ്പൊ ഇങ്ങള് ചെയ്യേണ്ടത് കുട്ടി ആ ഞങ്ങള് ചെയ്ത് വിപരീതൊക്കെ ചെയ്യണം മക്കള്
ആ ആഹ് ആഹ് വിപരീതം ചെയ്യണം, പക്ഷെ നമ്മള് പറയണ് അനുസരിച്ച് ഇങ്ങനെ നിക്ക് അ അതാണിച്ചെങ്കി എന്തെങ്കിലും ഉണ്ടാവും ല്ലേ
ആ എന്തോരു അസുഖുള്ള മക്കളാണ് അപ്പൊ
ആഹ് ഞമ്മള് കുട്ടികള് വികൃതി കാട്ടുമ്പോ ഞമ്മക്ക് ദേഷ്യ അടങ്ങിക്കൂലാ പറഞ്ഞാണ്ട് നമ്മള് വി
ഞമ്മളാണ്ട് തൊടങ്ങൂലേ ഇപ്പൊ പറയ് മാത് ത്രല്ല നമ്മള് കയ്യോണ്ടും കൊടുക്കും ചെയ്യും.
കൊടുക്കും ചെയ്യും ഉം. ആഹ് ഞമ്മൾ നമ്മള് ഇതൊക്കെ പട പോലെ നമ്മള് ഇത് നടന്നല്ലെങ്ക ഒക്കെ ഇതാക്കല്ലോ ഉ ഉ ശരി ആ ആ ശരിക്ക കുട്ടികളൊക്കെ നമ്മളോട് കിച്ചു എന്താ അല്ല ചെിലപ്പം തന്നെ ചില കുട്ടികൾക്ക ഉണ്ടാാവുമല്ലോ അതെന്താ ഇതെന്താൊക്കെ ഇങ്ങന ചോദ്യം ഉണ്ടോ ഉ അത് സേഫി ആ ആ ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ
ഉം
അങ്ങനത്തെ കുട്ടികളായ ബുദ്ധി വള വളരെ ലക്ഷണം ആഹ
പക്ഷെ ഞമ്മൾക്ക് നേരെ തിരിച്ചാണ് ഒരിക്കൽ രണ്ട മൂന്ന് പ്രാാവ നമ്മൾ ഉത്തരം കൊടുക്കും നാമതും അഞ്ചാമതും ചോദിക്കുമ്പോ ചലക എന്നോടല്ല എത്ര നേരം നമ്മള് പറഞ്ഞത് പറ
ഞാൻ തന്നെ പറയ ചിലപ്പോ നമ്മള് കടക്ക എങ്ങനെ കേൾക്കാ ഉമ്മിിക്കയങ്ങീക്ക ഞാൻ പിന്നെ പറഞ്ഞഞ്രാറ ചോദിക്കുമ്പോളൊക്കെ ആനെ നമ്മള് ചിലപ്പോ ഒന്ന് ദായ കിടക്ക നമ്മളൊന്ന് റെസ്റ്റ് ഇരിക്ക എന്തെേിലും കേൾക്കാരോ അപ്ളേക്കാരല്ല ചോദ്യങ്ങള് അതേമാതിരി പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ എഴുാൻ എഴുതാനൊക്കെ കൊടുത്തിട്ട എഴത ഇറങ്ങാണ്ട് കൊടുത്തിുണ്ടാാവും അപ്പൊ ചെട്ടത് ഞാ ഫോണടുട്ട കണ്ടിങ്ങനെ അയലണ്ടീന്നരുന്നു ോ എന്തേലും കൊടുത്തക്കാണ്ട് അപ്പൊ ഫോൺ ഓഫ ആാക്കി ഇ എന്നാലേ ഞാൻ ആ പോല ശ്രദ്ധൊക്കക്ക് പോവണ്ടാവേ
അതന്നെ ടീച്ചേഴ് പറഞ്ഞെപ്പോ നമ്മള് താഴെയല്ല ചെറിയ കുട്ടികള ഉണ്ടെങ്കിൽ നമ്മള് കുട്ടികളെ ഉറക്കാൻ വേണ്ടിക്കെ എടുക്കും മേ നമ്മ മരത്ത കയ്യിൽ ഫോണ് മോൾക്ക് കൊതിച്ചാണ് കുട്ടിനെ കൈമിലും കെടുത്തിട്ടണ്ടാവും
ആഹ് ആ് അതൊക്കെ ശരിയ
കണ്ടോണ്ടേക്കാര ഉറക്കുക ആ ഇങ്ങട്ട് കുട്ടി അപ്പോത്ത ഇങ്ങെ തിരിഞ്ഞു ഫോണുമക്ക ഇങ്ങനെ മത്സംോത്തൊക്കെ നോി കീറമ്പോത്തി നമ്മള ഒര അറ്റ റെഡിയാണ് എന്നോടല്ലാം ഉറങ്ങാൻ പറഞ്ഞത് പറഞ്ഞണ്ട് എന്റെ അടുത്തായിട്ട് ഉറക്കു അത് ഞമ്മള് നന്നാണ് അങ്ങോട്ട് വേണം നമ്മള് മക്കളെ നന്നാക്കാാന
ഉ അന്നെ ഈ ഫോണിന്റെറെ ഉപയോഗൊക്കെ നമ്മ കുറച്ചാലന്നെ പോഓലും കൊറക്കുള്ളു ഞാൻപ്പൊ ലോക്ക് ഇട്ടച്ചിക്കാണ് ലോക്ക് മറ്റേ ലോക്ക് കഞ്ഞീന് അന്ന് ഫുള്ള് ഞമ്മള ഒന്ന് തിരുമ്പോത്തിന് ഫുള്ള് പോണമലേ നലക്ക
എത്ര നോക്കിട്ടച്ചിട്ട കാര്യമില്ല അതൊ പോലും കണ്ടു
അന്നെ ബേക്ക് കൂടെ നടക്കണ ഞാൻ തുൊറക്ക നോക്കി നടക്കാണ്േ പർക്കണ എത്ര ചപ്പോ ബേക്കിലൊക്കെ വന്ന് നണ്ടാവോ പിന്നെ വേ മാറ്റിടിച്ചും തുറക്ക നിക്കേക്കാരോ ആ ബേക്കിൽ കാണ്പോ ഞാ വേഗ വേറെ എന്തെേലുമൊക്കെ നക്കി കാണിച്ചുടി
പോലെ എങ്ങനെ ഒരട്ട ഇട്ടതാണേ അത് ഇങ്ങോട് കണ്ടു ഓർക്ക് എത്ര ഇതാക്കിട്ട് കാര്യല്ല ലോലിന്നന്ന് നോക്കാനായിട്ട് നട ഉ കൊറ അതും ഇതൊക്കെ നക്കിോക്കും കിട്ടണില്ല
ഉ ഹ
പിന്നത് ലോക്ക് ഇട്ടാലും ഞമ്മക്ക് തന്നാ ബുദ്ധിമുട്ട് ഓല് എന്തേലും ചോദിക്കുമ്പോ ഒന്ന് കുറച്ച് കഴിയുമ്പോ തന്നെ അത് ലോക്ക് ആവും പിന്നെയും തുറന്നു കൊടുക്കണം അങ്ങനെ ആഹ്
പിന്നെതാണല്ലോ
ആഹ് അതും പറഞ്ഞിക്കും ഇപ്പത്തെ അതില് ഈ ഫോണി ഇത് ഇപ്പോ ഹോം വർക്കും കൊട് ലേ അയില് നോക്കിക്കാണ്ട് എഴുതുവാണേ ഇപ്പൊ ഈ ഫോണുകളാണ് അടിച്ചു കൊടുത്താ ഒക്കെ കിട്ടുവല്ലോ ആഹ് മാത്‍സ് ഒക്കെ ഈ ഇൻടു ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എന്താ ക്വസ്റ്റ്യന് എഴുതുക ബുക്കില് എഴുതുക എന്നിട്ട് ഫോൺ എടു അതി ചെയ്യ അതിൽ ഒരു ദിവസം ഞാൻ കണ്ടു ഞാൻ പറഞ്ഞ് ആഹ് പരീ ഇങ്ങനെ ചെയ്താ പരീക്ഷക്ക് കിട്ടുവോ അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ
ആ അതന്നെ
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗുണിച്ച് കാണ്ടൊക്കെ അങ്ങനെയൊക്കെല്ലേ നമ്മള് ഉത്തരം കണ്ടത്തണ്ടിയേത് ഇത് നേരെ ഫോണ്ക്കാ നോക്കുക അതുകൊണ്ട് ഉത്തരം ഈക്വൽ ഇട്ട് വേണ്ട അങ്ങനാണ്ട് എഴുതി വക്കണ് അത് ഞാൻ പണ്ടു പോയി ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുത്തു ഇതിനാണോ സ്കൂളിൽ പോണത് അങ്ങനാണെങ്കിൽ ഇജ്ജ് പോകണ്ട ആവശ്യം ഇല്ലല്ലോ ലോ പറഞ്ഞ് അലിപിന്നെ ഒരു ദിവസം ടീച്ചർ വിളിച്ചീനി ഇങ്ങനെ ഓരെ വാർത്താന കുട്ടിയോളുടെ വർത്താനങ്ങളൊക്ക അറിയാൻ വേണ്ടി മീറ്റിംഗ് പറയാനും വരാനും ഒക്കെ പറഞ്ഞുണ്ട് ഞാൻ ടീച്ചറോട് ഇങ്ങന ഒരു സൂചന കൊടുത്തു ഇങ്ങനെ കണ്ട് ട്ടോ നിങ്ങൾ അതൊന്ന് പറയണം പറഞ്ഞു ക്കൊരു പേടി വേണം ഞാൻ പറഞ്ഞു ടീച്ചറോട് പറയാൻ ഒരു പേടി ഇല്ലെങ്കി പിന്നീ അതില് നോ
ആഹ് ഓല് ആഹ് ഓലാ എളുപ്പ വഴി കണ്ടെത്തിയ പിന്നെ ഓല ബ്രെയിന്
ഇല്ല പിന്നെ എക്സാമിന് പോയാൽ ഓൽക്ക് ഫോൺ ഉണ്ടാവോ എക്സാം എഴുതണ സമയത്ത് ഉണ്ടാവില്ലല്ലോ അതിന് ടീച്ചറോട് ഞാന് സൂചന കൊടുത്തു കൊടുക്കാതാക്കാൻ പറ്റൂലല്ലോ പറഞ്ഞ് ആക്കി ആഹ് പിന്നെ എഴുതിയിട്ടും ഇല്ലട്ടോ ഞാന് ടീച്ചറോട് പറയും പറഞ്ഞപ്പോ പേടിയായി പിന്നെ അപ്പൊ പിന്നെ അത് നോക്കി എഴുതിയിട്ടൂല്ല അത് ടീച്ചർ പറഞ്ഞ് അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഓലോട് പറയലുണ്ട് പറഞ്ഞു പിന്നെ പേടിയാണ് എഴുതാന് ഒരു പേ പേടി ഇല്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ലേ ഇത് ഓ കഴിഞ്ഞുള്ള ഇപ്പൊ ഈ മാത്സ് ഒക്കെ ചെയ്യുമ്പോ നല്ല ഇത്ള്ളവർക്കല്ലേ ചെയ്യാൻ കയുള്ളൂ അങ്ങനെ ഇങ്ങനെ കൊറച്ച് ഇതുള്ള ഉം മാത്സ് ഒക്കെ ഭയങ്കര ഇതല്ലേ ആ ഉം ഉം അല്ലെങ്കി പിന്നെ ടീച്ചർ പറഞ്ഞ് ആ അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടായിനി അപ്പൊ ഞാൻ ഇനി ശ്രദ്ധിച്ചോ കോളന്ന് ക്ലാസ്സില് പറഞ്ഞോ എന്തോ അറിയില്ല ഞാൻ ചോദിച്ചിണ്ട് ടീച്ചർ എന്തെലും പറഞ്ഞോ ഓളോട് പറഞ്ഞ് ടീച്ചർ എന്നോട് ടീച്ചറോട് പറയണത് ഞാൻ അവളോട് ക്ലാസ് ഏഹ് മൊത്തത്തില് ആ മൊത്തത്തില് ക്ലാസ്
ചൈനക്കാരെ നലനാട്ട്യം ആ പൈസ ഞമ്മളെ തലക്കാണ് കൂടുതല് കാരണം ഞമ്മളെ ബ്രെയിന് വർക്ക് ചെയ്യണില്ലല്ലോ ഓല ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ചെണ്ടിയാണ് ഞമ്മൾത് ഒരനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങണില്ല
ആഹ് അത് ശരിയാണ്
ഞമ്മളെ തലക്ക് നല്ല വിലയുണ്ട്
ഉം
ഞമ്മള് ഒന്നും ഒട്ട് കണ്ടുപിടിച്ചതും ഇല്ല ഒന്നും ഒട്ട് ശ്രമി എന്തെങ്കിലും ഒരു എളുപ്പ വഴി ഉണ്ടോ അയിമക്ക് പോയിതാവും
ആഹ് ആന്നെ എവിടെ എളുപ്പമുള്ളത് അത് നോക്കിയടു ണല്ലോ ഇനി എന്തൊരു കാര്യമാണെങ്കിലും
അതന്നെ ഞമ്മക്കിപ്പം എന്തെങ്കിലും കിട്ടണോന്ന്ച്ചണ്ടെങ്കിലും ഞമ്മള് ആലോചിച്ച് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഗൂഗിള് സെർച്ച് ചെയ്താണ്ട് അതെവിടെ കിട്ടും
കിട്ടും ആ അതാ നോക്കുക ഒന്നും മണ്ട ഡ്ര ത് കണ്ടാലേ അത് പിന്നെ ഗൂഗിളിൽ ഇട്ട് നോക്കാണ് എവിടെയ വിലക്കമ്മി എയിലാ കിട്ട അതാണ് അ ആ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓഡർ ആാക്കാനൊക്കെ
അതന്നെ അങ്ങനെയന്നെ ഏറ്റവും റേറ്റ് കുറവ് എവിടെയാണ്
ആ അപ്പൊ ചെിലപ്പോ അങ്ങനെ കാണും ചെയ്യും ചെപ്പോ ഒന്നില് വില കൂടുതലക്കാാരോ ഒന്നില് കമ്മിക്കാരോ അങ്ങനെയുണ്ട് ഉം ഇപ്പൊ ഒക്കെ ഈ ഫോൺ കൂടെയായിട്ടുള്ളതാണിതേ ഇപ്പേ അയ ഫോണോണ്ട് നല്ല ഇതുണ്ട് അത്ത ഇതുണ്ട്
ആ പിന്നെ മ്മള് മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല ഞമ്മെ മക്കളൊക്കെ ജനിച്ച് വീണത് തന്നെ ഫോണിന്റെ മുന്നൂക്ക ക്യാമറന്റെ മുന്നൂക്ക വേണംട്ട സിഫാണോഫ ഇപ്പ വേണ്ട എന്താ പറയലുണ്ടല്ലോ കുട്ടികളെ ഇപ്പ വ
എങ്ങനെ
ആ വേട്ടോ എന്താ പറയൽ ഇപ്പത്തെ നമ്മളി ടെക്നോളജി യുഗത്തില് വള വരുന്ന കുട്ടികൾ ആ അയിഫ അയിഫ അയിഫ ആം ആ അങ്ങനൊക്കെ ഇണ്ട് ഓരോ പേരുണ്ട് കാരണം ഇപ്പം ഈ ടെക്നോളജീന്റെ വളർച്ച കൊണ്ട് വരുന്ന ഈ മക്കളൊക്കെ ആ കാരണം ഓള് പ്രസവിക്കണേ തന്നെ ക്യാമറയായിട്ട
ആ ആ അത് ശെരിയാ ഫോൺ ആ വയറ്റിലള്ളപ്പോ തന്നെ നമ്മള് ഫോണ് ഉപ അങ്ങനെ പറ്റൂലല്ലോ ഇപ്പൊ ആ അതൊക്കെ ഒൾക്ക് അറിയാൻ കഴിയുവല്ലോ
ആ
നമ്മളെന്താ ചെയ്യണ അങ്ങനെയാണല്ലോ
അതെ ഉം
ഉം പിന്നെന്താ
നന്നായി പോട്ടെ